ഹലോ ഹലോ
ഹലോ
കേൾക്കാൻ പറ്റണ്ട
ആഹ് കേൾക്കാൻ പറ്റൻണ്ട് ഞാൻ വിചാരിച്ച് കോള് കട്ടായി പോയിന്ന്
ഏ് കേ കേക്കാൻ പറ്റണണ്ടാ ഹലോ സൗണ്ട്ല്ലല്ല റേഞ്ച് കുറവുണ്ടാ
ആവോ അറിയില്ല റേഞ്ച് കൊറവുണ്ടായ്ക്കും
ആ എന്ത് വിശേഷൊക്കെ ഭക്ഷണക്കെ കഴിച്ചാ
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല
ആ സമയം എട്ട് മണി എട്ടര എങ്ങാണ്ടായില്ലേ സമയംന്തായി എട്ടരങ്ങാണ്ടായില്ലേ നിങ്ങപ്പ എപ്പഴാ കഴിക്കല്
അത് പറണ് തന്നെ ഇക്ക പുറത്ത് പോയിക്കണേയാണ് ഇക്ക പുറത്തു പോയിരിക്കണ്പ്പ വന്നിട്ട് വേണയിനി ചോറണ്ടാവും ഇപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയായപ അട ഉണ്ടാക്കണം ഗോതമ്പിന്റെ എറച്ചിക്കറിണ്ട് അപ്പൊ ഇക്ക പറഞ്ഞ അങ്ങനെ ല്ല പിക്കാക്ക് ചപ്പാത്തി ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞ് ഇന്ന് അട ഉണ്ടാക്കാന് ക്കാന്ന് പറഞ്ഞപ്പാ അത് മതിന്ന് പറഞ്ഞു
ആഹ ആഹ
അപ്പൊ കലക്കി ചുട്ന്നത് വല്യ ഇഷ്ടല്ല ആൾക്ക് ഞാനി പറണം തന്നെ ഗോതമ്പും പൊടിയും പിന്നെ റാഗിടെ പൊടിയും ഒക്കെ കൂടി എടുത്ത് കലക്കി ചുട്ടു ഉച്ചക്ക് ഉച്ചക്ക് ചോറായിരുന്നു ചോറ് ഇറച്ചിക്കറി പുളിഞ്ചി
ചോറുമിറച്ചിയ
ആ ഇറച്ചിക്കറി പിന്നെ പുളി ആഹ് കറിയാക്കി കറീന്നചാ ഭയങ്കര ചാറല്ല ഇങ്ങനെ വരട്ടീട്ടേ
ആ് ഉവ്വ ഉവ്വാ ഇത് ചാറല്ലാത്ത രീതിൽ ആക്കിടുത്തല്ലേ
ആഹ ഭയങ്കര ചാറല്ല എന്നൊക്കെ ലേശം ചാറായിട്ട് അപ്പൊ ചോറ് തിന്നാൻ നല്ലതല്ലേ പിന്നെ പുളി ഇഞ്ചി പപ്പടം ആഹ ആഹ അതന്നെ പ പച്ച പിന്നെ പൂളി ഇഞ്ചിഈ ഇഞ്ചിക്കറി ഉണ്ടായി
അതെ
പടവും പേജുണ്ടായി
അതെ ആ ഉം വേറെങ്ങും വീട്ടിലൊന്നും പോയില്ലേ പെരുന്നാളായിട്ട്
പെരുന്നാളായിട്ട് പറഞ്ഞണ തന്നെ ഇന്ന് പറഞ്ഞണ തന്നെ ഇന്ന് സൂയിലും പോവാൻ വേണ്ടി നിന്നാണ്. അപ്പേണ് ഇവിടെ അടുത്ത വീട്ടിലൊരു ഇപ്. ഫങ്ഷൻ ഇണ്ടായി. ഒരു ഫങ്ഷൻ ഇണ്ടായി.
ആഹ് അപ്പതിന് കൂടി.
ഉം ഉച്ചക്കല്ല. രാവിലെ ഒരു പത്ത് മണിക്ക് അപ്പം ഞങ്ങൾ പോയി. ഇക്ക പോ. ഇക്ക മോനും പോയി.
അതെ
ആഹ് വറെ കുട്ടിവങ്ങള പോയി പോന്നു. ആഹ് അവര്ടെ മോൻ്റെ കല്യാണം പറയണൊട്ത്ത്. പെണ്ണിന്റെ വീട്ടീന്നെ ആൾക്കാര് വരുന്നു. ആഹ് അപ്പൊ അങ്ങനെ വന്നിട്ട് വീട് കാണാൻ വേണ്ടി വര്ന്ന്ന്നെ. അപ്പൊ അയ്കാണ്ട് ച്ചെല്ലാം പറ്ഞ്ഞു. അപ്പ അങ്ങനെ പോയി. ഏതായാലും പിന്നെ പോയില്ല ഞങ്ങ
ആഹ് ആഹ്. തൊട്ടടുത്താണൊ അത്. ഫംഗഷൻ നടന്ന വീട്.
ആഹ് ആഹ് തൊട്ട്. ആഹ് തൊട്ട് ഫ്രണ്ട്ൽത്ത വീടാണ്. പിന്നെ പൂവാതെ ഇരിന്നാ മോശല്ലെ. മോശല്ലെ.
ഇത് ഒരാളാണെങ്കിലും പോണോലൊ.
ആഹ് അത് തന്നെ അപ്പ അപേയ്ക്ക മോനും പോയി. പേര കുട്ടികള്.
മക്കള് ആ മക്കളൊക്കെ എന്ത്യേ.
ആ മക്കളിവിടെ മോ ഒരു മോളും അവള്ടെ മോനുണ്ട് ഇപ ഇവടെ. നിങ്ങ എത്ര കുട്ടികളാ ഉം ഒരു മോള് പൊറ്ത്താണ്.
ആഹ് പഠിത്ത പഠി
പിന്നെ അല്ലാ പൊറ്ത്ത്ന്ന് വെച്ച ബഹ്റൈൻ
ആഹ് ആഹ് മോളെന്തിനാ പഠിക്ക്ണേ.
ഓക്കെ
ഏഹ്
കുട്ടിയാണ് പേര കുട്ടിയാണ് ഓള് എട്ടീ പഠി
പേര കുട്ടി ആഹ് ഉവ്വ് മൻസ്സിലായി.
ട്ടിൽക്കയി.
അ ആ എട്ടില് കായിലെ. പേര കുട്ടി വീട്ടിലാണൊ ഇപ്പാ.
ഓ ഓ
പേര കുട്ടി വീട്ടിലാ നിക്ക്ണേ.
അല്ലല്ലല്ലല. പേര കുട്ടി അവരടുത്ത് അവടെത്തന്നെ അവടെ പഠിക്ക്യാനെട്ടില്. വേറെല്ലെഹ് ആ ഇപ്പൊ ഒരു മോനുണ്ട് ചെറ പ്രസവച്ചിട്ട് വൈകി പ്രസവിച്ചതാ പിന്നെ ആഹ് ഒരു മോളെ എന്റെടുത്തിണ്ട് ഇവിട. അവള് ഇവിടെണ് ആഹ് വല്ലപ്പോഴും പോവൊള്ളു. ഇവിടേണ് അത്. ഇവിടാരുല്ലാത്താരണം കൊണ്ടേ. ഉം അവളും മോനും ഉണ്ട് മോനൊ ഒന്നാം ക്ലാസ്സി പഠിക്ക്ണ്. ഒന്നാം ക്ലാസ്സിൽക്കായി ഈ പ്രാവശ്യം. ആഹ് ആഹ് ആഹ്.
കൂള് തൊറക്കാറായില്ല.
ആഹ് സ്കൂള് തൊർക്കാറായി. എത്ര കുട്ട്യേള്ണ്ട് മോൾക്ക്.
എനിക്ക് മൂന്ന് കുട്ടികള് മൂന്ന് പെൺകുട്ടികളാ ഏഹ്
ടെൻഷൻ വേണ്ടാന്ന്
അതിലൊന്നും കാര്യന്നുല്ല കൊഴപ്പൊന്നുല്ല അങ്ങനെ അങ്ങ് പോണ് മൂത്താള് പ പത്താം ക്ലാസില് പഠിക്കണ് മൂത്താള് രണ്ടാമത്താള് ഒമ്പതാം ക്ലാസി പഠിക്കണ് കേക്കണ്ടാ ഇളയാള് മൂന്നാം ക്ലാസ് സിലേക്കായി ഈ തവണ ആഹ് എടക്ക് സൗണ്ട് നിന്ന് പോണേ അതാ ചോദിച്ചേ ആഹ് ഹലോ ഹലോ ഹലോ കേൾക്കള്ളേ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കണ്ടാ ഹലോ കേൾക്കാൻ പറ്റണ്ടാ ഹലോ ഹലോ കട്ടായി പോവാലോ എന്താണോ പോ കേക്കാൻ പറ്റല്ല ഹലോ